സുഖം തന്നെ
ഉം
എന്താ പരിപാടി എന്താ പണി
വെറുതെ എങ്ങനെ ഇരിക്കുവ ഞങ്ങക്കിപ്പ മുഹറം ഒമ്പും പത്തും ആയോണ്ട് നോ വേണം അതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കണം സമയാ വാനായി അപ്പോ കടി ഉണ്ടാക്കണം
ഉം കൊറേ ദിവസമായി വിളിക്കണംന്ന് വിചാരി ചെറിയ കുട്ടിയള്ളോണ്ടേ വിളിക്കാവോ ഉറങ്ങണ സമയത്തൊക്കെ നടക്കുള്ളൂ
ഏ ങ്ങൾക് എത്ര കുട്ടികളാ
ഒരു കുട്ടിയ ഉള്ളൂ
ഒറ്റ തന്നെ ഉള്ളോ കല്യാണം കഴിഞ്ഞിട്ട് കുറേ ആയാ
ആ ഏ അഞ്ചൊല്ലം
ഉം വൈകീട്ട കുട്ടികൾ ഉണ്ടായത്?
ആ രണ്ടെണ്ണം അബോർഷൻ ആയി പോയി അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ ഇപ്പ ലാസ്റ്റ് ഒന്ന് കിട്ടി
ആ
ഓനിപ്പോ രണ്ട് വയസ് രണ്ട് വയസ് കഴിഞ്ഞ്
രണ്ട് വയസിലേ ഉം ഞങ്ങക്ക് മൂന്ന് ക്ക് മൂന്നൊട്ടികളാണ് ആ വല്യകു വല്യകു കുട്ടികള് ഒരു കുട്ടി ഒമ്പേല് രണ്ടാമത്തോള് അഞ്ചിലേ ചെറുത് പ്പ എൽ കെ ജി ചേർത്തക്കണ്
ശരി ഹസ്ബൻഡോ?
ഹസ്ബൻഡ് ഇവിടെ നാട്ടിൽ തന്നെയാണ്
ഏ എന്താ പണി?
ഇവിടെയൊക്കെ ഇന്ത്യക്കല്ലേ പണി എല്ലാ പണിയെടുക്കും
ആ ആഹ് ശെരി വേറെ ആരൊക്കെ ഉപ്പിമ്മെക്കെ ഇണ്ടോ?
ആ ഞങ്ങള് വേറേണ് ഉപ്പണ്ട് ഉമ്മ ഉണ്ട് തറവാട്ടില് വേറെൾ ആണ് ഞങ്ങൾ വേറെ പോന്നതാണ്
ആ ആ ആ
അങ്ങോട് വേറെ വീട് വെച്ചപ്പ രണ്ട് വർ ഷായി വീട് വെച്ചിട്ട് അപ്പൊ
ഉം ഉം അവ്ടെ അടുത്തന്നാ
ആഹ് ഇവിടെ അടുത്തന്നെ തറവാടിന്ന് ഇവിടന്ന് കൊറചൊന്ന് പോയാ മതി
ആ അവിടെ ആയിഞ്ഞപ്പോ തറവാട്ട് വീട്ടില് ഇളച്ചിമാരൊക്കെ അണ്ടോ?
ആ തറവാട്ടു വീട്ടില് ഒര് എളേച്ചിണ്ട് ആകെ രണ്ട് മക്കളെന്നെ ഉള്ളൂ മ് പിന്നെ അമ്മായിമാക്ക്
രണ്ട് ആൺകുട്ടികളാവൂലേ?
രണ്ട് ആൺകുട്ടികളാണ് എളച്ചന് ഒരു ഫു മൂന്ന് കുട്ടികളുണ്ട്
ഏ അത് ശെരി ഇനിപ്പം ഇവിടെ രണ്ടനിയന്മാര് ആ രണ്ട് അനിയന്മാര്ണ്ട് കല്യാണം കഴിഞ്ഞിട്ടില്ല ചെറിയ കുട്ടികളാ ചെറിയ കുട്ടികളല്ല കല്യാണം നോക്കാനുള്ള കുട്ടികളാ
ആ ഇങ്ങളെ വീട് എവിടെ?
വീട് ഇവിടെ അട്ത്തന്നെയാണ് രണ്ടും ഏകദേശം അട്ത്തടുത്താ ത്താണ് ഏ നിങ്ങള് ബിരിയാണിയൊക്കെ ഇണ്ടാക്കുവോ?
ആ ഇണ്ടാക്കുവേ
ഏ
ബിരിയാണി ഞങ്ങള് ഇണ്ടാ ഞാൻ ഇണ്ടാക്കലുണ്ട് പ്പൊ
ഏഹ് അപ്പൊ ൻ ഏഹ് അല്ലെ ഈ മുഹറം ഇതായതോ
ആ അത് പിന്നെ മുഹറ ഒമ്പേനും പത്തിനൊന്നും ച്ച് വേക്കണോർക്ക് വെക്കാ എളുപ്പല്ലോല്ക്ക് അങ്ങനെ വെക്കാ
ആഹ്
ഞാൻ കടി ഇണ്ടാക്കാനാ കര്തീക്ക്ണ പത്തിരിം ചിക്കൻ കറിം കുട്ടിയെൾക്കൊന്നും നോമ്പില്ലേനി. അപ്പൊ പിന്നെ രാവിലേക്ക്‌ ഇക്ക ചിക്കൻ കൊടുന്നീനി അ ത് വെച്ച കറി ഇണ്ട്. പിന്നെ ഇനി പത്തിരി ഇണ്ടാക്കണം പത്തിരിയൊക്കെ ആയി. ഇനി എണ്ണക്കടിക്ക് കൂട്ടിയേച്ക്ണ്‌ കൊക്കവടക്ക്
ഏഹ് ഇങ്ങള് തറവാട്ട്ക്കൊന്നും പോക്കില്ല അപ്പൊ ഇങ്ങനെ
പോക്ക് പറഞ്ഞാല് ആ എടക്ക് പോകും എന്തേലും എപ്ളേലു ക്കൊണ്ടെങ്കില് ഇപ്പോ കുട്ടിയേള് പോയിക്കണ് രണ്ടാള് പോയിക്കണ് ചെറുതും പോയിക്കണ് രണ്ടാമത്തും പോയിക്കണ് സമയം കിട്ടൂല എല്ലാ പണിയും കഴിയുമ്പോതിന്നു സമയം ഉ ച്ചാകും പിന്നെ ഒന്ന് കടന്ന് എനിക്കുമ്പോഴ്ത്തിന് അസ് വും. പിന്നെ പോവാനും തോണില്ല പിന്നെ ഈ മഴയ് ട്ട് ചീഞ്ഞ്ക്കൊണ്ടായിറ്റെ ഒന്നും എറങ്ങാനും തോന്നൂല
ആകെ കെതിയേടാ മഴ ഇങ്ങനെ വെയിലും മഴയും വെയിലും മഴയും ഇതന്നെ ഇവിട്ക്ക് ഇന്ന് നല്ല മഴ പെയ്ത്ണ്. പെയ്യുമ്പം നല്ലം പെയ്യും അത് കഴിഞ്ഞെമ്പാടണ്ട് വെയിലെരും
ആ ഇവിടക്കും മൂടികൊണ്ടേനു രാവിലത്തെ കുഴപ്പല്ലേനു കൊറച്ചേരം വെയിലിട്ടി. പിന്നെ ഇങ്ങനെ ഉറ്റികൊണ്ടന്നേനു.
ആ അതന്നെ. പക്ഷെ വെയില് നല്ല ചൂടുള്ള വെയിലാ
ചൂട്ണ്ട്. തുണിയേള് ഇട്ക്കാൻ പോ ഇടാൻ പോയ അപ്പൊ തൊട ങ്ങും മഴ. പിന്നെ അയിനൊരു പണിയേക്ക പിന്നെ ടെറസിന്റെ മേലെ ഞങ്ങളിട വാ ർപ്പിൻ്റെ മേലട. ഇബടെ ബേക്ക് ഭാഗത്തൊക്കെ മരങ്ങളായൊണ്ടെ ഡബ്ബറായോണ്ട് ഇങ്ങട്ട് വെയില് കിട്ടൂല മുൻഭാഗത്ക്കാണെങ്കി നല്ല വെയിലാണ് അപ്പോ ഞങ്ങള് മേലെ കൊണ്ടേയിടും പിന്നെ ഈ കോണിപ്പാടി കയരി പോകുമ്പോത്തിനേ അവിടന്നങ്ങട്ട് കേറലും എറങ്ങലും പിന്നെ മെഷീൻ ഇട്ട് കാ ണ്ട് മെഷീനിലിട്ട് ഒണക്കും ആഹ് കുട്ടിയളെ യൂണിഫോ. ആഹ് പിന്നെ കാറ്റത്തിട്ടാ മതി. കു ട്ടികളെ യൂണിഫോമ് ഒക്കെ ഉണ്ടാവോണ്ടേ ഒണങ്ങി കിട്ടൂല പ്രയാസാണ്
ആഹ് അത് ശെരി ഇങ്ങള് ഇങ്ങളെ വീട്ടിൽ പോവലില്ലേ
ആ പോവല്ണ്ട് ഞങ്ങള് വീട്ടില് പോല്ണ്ട്
ഏഹ്
അപ്പോ ഇന്ന് പോകാൻ പറ്റിട്ടില്ല ഇവല ഇപ്പ ഇവിടെ ഇണ്ടാവോണ്ടേ പോകല് നട ക്കുല
ആഹ്
അപ്പോ പിന്നെ അവർക്ക് ഭക്ഷണൊക്കെ വേണ്ടേ പിന്നെ ഞങ്ങൾ ഇല്ലാത്തപ്പോ തറവാട്ട്ക്ക് പോകും. ഞങ്ങൾ പെരുന്നാൾക്ക് പോയതേനു പിന്നെ അവിടെ ഒരു പരിപാടി ഉണ്ടായിനു
ആഹ് ആഹ് ഇങ്ങളെ വീട്ടിൽ ആരൊക്കെ ഇള്ളേ
ഇന്റെ വീട്ടില് ഞങ്ങള് അഞ്ചുട്ടിയേളാണ്
ഏഹ്
മൂന്നാളെ കെട്ടിച്ചു. പിന്നെനി രണ്ടാള് കെട്ടാനാണ് ഞങ്ങളെ കീപ്പെട്ടന്നെ രണ്ട് അനിയന്മാര്
ഏഹ് ഇങ്ങള് മൂ മേ മേപ്പട്ടേക്ക പെൺകുട്ടിയേളാ
പ്പട്ട് മൂന്ന് പെൺകുട്ടിയേളാണ് വലുത് താത്ത് ഇണ്ട് അവളെ കാളികാവ്ക്ക കെട്ടിച്ക്കണ ത് രണ്ടാമത്തത് ഞാന് ഇവിടെ നീലാഞ്ചേരി ബാലമ്പടി അറിയോ മലപ്പുറം ജില്ലെന്നേണ്
എ എ ഏ അറീല്ല
അറിയില്ലേക്കല്ലേ. പിന്നെ മൂന്നാമത്തോള് ഇവടെ ഞങ്ങള് മൂന്നും ഒരു എടുത്തു അടുത്തക്കാണ് കെട്ടിച്ചേക്കണേ
ഏ
ഞങ്ങളൊക്കെ കിപ്പാട്ട് രണ്ടാങ്ങളാരാണ് ഒന്ക് അതില് ഒരാൾക്ക് ഇപ്പോ കല്യാണം ശരിയായിക്കൊണ്ടിരിക്കണ്
ആ ശരിയായാ
ആ ശെരിയായി അത് കൊറേ അങ്ങക്ക് കൊറേ ദൂരാണ് തിരൂര് ഭാഗത്ത്ന്നാണ് കല്യാണം
ഏ ഓര്ക്കൊക്കെ എന്താ പണിയ അനിയന്മാർക്ക്
ഒരാള് ഹോട്ടലിലാണ് ഒരാള് പിന്നെ ബെൽഡ് ഏയ്ന്നൊക്കെ പണിയാണ് ഓന് ഗൾഫില് അയിനു അവിടാ പണിയേനു ഇപ്പോ നാട്ട്ക്ക് ലീവിന് വന്നതാണ് ആറുമാസത്തിന് വന്നതാണ്
ഏ അപ്പോ ഇനിം പോവവൂല ഇനി പോവോ
ആ ഇനി ആറു മാസം കഴിഞ്ഞാ പോകും കല്യാണൊക്കെ കഴിഞ്ഞു ആഹ ഇവിടെ വന്നിട്ടും പണിക്ക പോകന്നെയാണ് ഇവിടെ വന്നാലും അവന്റെ പഴയ പണിണ്ട് അപ്പൊ അതെടുക്കാൻ പോകും അവന്
ആ
അപ്പോ അവിടെ പെരിയില് റൂമൊക്കെ രണ്ട് റൂമ ഇട്ടിട്ടുണ്ടായില്ല ടൈല് ഇട്ടിട്ടുണ്ടായില്ല അപ്പൊ അതൊക്കെ കുത്തിപ്പോട്ടി ടൈല് ഇടേന് അപ്പൊ പിന്നെ വിരുന്ന് പോകാനും പറ്റൂല ആകെ വെള്ളം പറഞ്ഞ ട്ടെത്തിയിട്ടുണ്ട് അപ്പൊ പിന്നെ ബില വിളിച്ചു അപ്പൊ മക്കൾക്ക് ഞൊക്കപ്പാടെ പോയൊക്കെ എരിയടാൻ ഞാൻ പറഞ്ഞയിച്ചിട്ടില്ല ഇനി ഇപ്പോ നാളെ സ്കൂളി ഇപ്പൊ ഇന്ന് സ്കൂൾ അവധിയാണ് അപ്പ നാളെ ഇന്നത്തെ പകരം നാളെ എടുക്കുന്നുണ്ട്
എന്നാ പിന്നെ എന്ത് കൊടുക്കായ നല്ലത്
ആ അവല് വെറുതൊരു അവധിന്ന് കൊടുക്കണ്ടിയ ഈ നാളെ രണ്ട് മക്കൾ ണ്ട് ഒരാക്കില്ല എൽ കെ ജിക്കാരനില്ല
ഏ പണ്ടൊന്നും ഇങ്ങന ഇല്ലേന്നുട്ടാ
വണ്ടൊന്നും ഇങ്ങനല്ല ഇന് പോകും മക്കെ കീറടിച്ചാണ് ഓല് വെള്ളിയാഴ്ച അവധി ശനി ഞായരും ഈ ശനിയഴ്ച ഉണ്ട തഞ്ഞ ആഗഹയാണ്
ആ പ ഞാൻ ഞാൻ പഠിച്ച സമയത്ത് ഉണ്ടേെന്ന പെ പെട്ടെന്നുള്ള അവധിയൊക്കെ ഉണ്ടാവുമല്ലോ അതായത് മഴ കാരണൊക്കെ ലീവ് വരുല്ലോ
ആ ഇപ്രാവശ്യം ഇന് മഴ കുറവാണ് അല്ലെങ്കി കഴിഞ്ഞ പ്രാവശ്യ ഒക്കെ ന മഴണ്ടായിരുന്നു മഴ പെയതത്പ്പപ്പോ സ്കൂൾ അവധി എടുക്കുമല്ലോ
ആ അല്ല ആ അവധി കലണ്ടർ അവധിക്കൊന്നും പിന്നെ വെക്കൂലോ ഒര് പക്ഷെ ഇങ്ങനത്തെ അവധിയൊക്കൊക്കെ പിന്നെ ഒ ആ ദിവസത്തെ ടൈ പ്രകാരം പിന്നെ വെക്കും ഇതിപ്പോ നമ്മ കലണ്ടറിന്റെ അവ മിക്ക കപ്പ് പിന്നെ വെച്ചാലോല്ലേ
ആ. ആ
ആ എന്നാ പിന്നെ ആ ഒരു ഗതികെട്ട പരിപാടിയാ
ഞങ്ങള് ഭക്ഷണൊക്കെ ഉച്ചക്കൊക്കെ കഴിച്ചില്ലേ ആ ഒന്നായിട്ട് വെച്ചക്കൂല്ലേ
ഇയിപ്പൊ കറി ചിലപ്പോ തികയൂല അപ്പ എന്തേലുമൊക്കെ ഒന്ന് കുത്തി കൽക്കണം
ആ ഉം കൂട്ടാനൊക്കെ എന്താ
കൂട്ടാൻ ചിക്കനാണ് ഉം ഇനി അത് കുറുക്കിങ്ങാണ്ടാണ് ഉണ്ടാക്കിയതേ
ദേ അവിടെ
ആ ഇവിടെ അടുത്തന്നെ
ഉം
ആ രണ്ട് ഏകദേശം അടുത്ത തന്നെയാണ് അധികം ദൂരല്ല കൊറച്ചു ദൂരണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിന്റെ യാത്രയ ഉള്ളു
ഉം വീട്ടു പോവലില്ലേ
ആ വീട്ടക്ക് ഇടക്കിടക്ക് പോകും
ഏഹ്
പോയിങ്ങാണ്ട് ഒന്നിണ്ട് പോരും. ചെറിയ കുട്ടിയുള്ളതോണ്ടേ ഓൽക്ക് ഇങ്ങനെ എടക്ക് കാണാൻ പൂത്യാകു. അപ്പൊന്നാട് പോകൂ
അ ആ
ഉം പിന്നൊക്കെ അവടൊക്കെ പണിക്ക് പോണോരായതുകൊണ്ട് ചെന്നയ്ഞ്ഞാല് പകല് ഞാനു ഓനുമാത്രണ്ടാവും രാത്രി എല്ലാരുണ്ടാവും അപ്പൊ പിന്നെ ഒരു അമ്മക്കും തന്നെരു ഗതികേടാണ് അമ്മ അറിയും അമ്മങ്ങനെ വിളിച്ചു കോണ്ട്‌ക്കും ഔ ഉറങ്യോ തിരുമ്പാൻ പറ്റിയോ കുളിച്ചോ ചോറ് തിന്നോയ്ച്ച്ങ്ങാണ്ട് അത് സമ്മയിച്ച മ്മക്കൊരു പൊറുതേടാണ് ഒറ്റക്കിട്ട് പോകുമ്പോ
ഉ ഉം
ഉം അപ്പൊ പിന്നെ ഞാന് ഓല് ലീവ്ള്ളീസങ്ങനെണ്ട് പോകും
ഉം
ന്ന്ട്ടഹ്‌ കഴിഞ്ഞിങ്ങാണ്ട് വേണ്ട് പോരും ചെയ്യും ഒന്നോ രണ്ടോ ദിവസം നിന്ന് ങ്ങാണ്ട് പോരും
ഏ നിങ്ങക്കിഞ്ഞിപ്പോ പത്തിരി ഒക്കെ ണ്ടാക്കാണ്ടാവൂലേ
ആ ഹാ
പിന്നെ ഭർത്താവെപ്പളാഞ്ഞി വരാ ഹലോ കേക്ക്ണില്ല്യാ ഹലോ കേക്ക്ണില്ല്യ ങ്ങക്ക് ഞാൻ പറീണതൊന്നും അവ്ടാരോ വന്ന്ണല്ലോലേ ആ ആയിക്കോട്ടെ താത്ത പോയാ ങ്ങളെന്താ ഒന്നും മിണ്ടാത്തത്
ഏ